ആ കിട്ടി ട്ടി ങ്ങട്ട് യെന്തെക്കെ ഓ ഞാന് എന്തിത്താന്ന് പറയാ വിശേഷംന്ന് പർ ഞ്ഞ് കയ്ഞ്ഞാലേ ഇന്ന് ചെടിപ്പ് ചെടിപ്പ ഏ ചെടിപ്പ് ബ്രാന്ത്മേന്ന്
ഏ ഏന്ന്
ഇന്ന് ഇന്ന് ചെ ഇന്നേ ഇതേ ഇതേ പോലെ ഒരു മിഞ്ഞാന്ന് ഇതേ പോലെ എളച്ചൻ വിള്ച്ച് ഓന്റെ വീട് പണി നടന്നോണ്ട് കയ്യാനായി തൊട്ങ്ങീക്കിണ് അപ്പോ ഓ നാദ്യം തന്നെ ചെടിയൊക്ക സെറ്റയ്തിട്ടാണ് പിന്നെ ഉള്ള്ക്ക് കേർണേന്ന് നെലം പണി കയ് ഞ്ഞിട്ടില്ല അല്ലാതൊക്കെ കയ്ഞ്ഞ് ക്ണ് പക്ഷേ അപ്പത്തിനെന്നെ ഓൻ കടം സെറ്റയ്യലൊട്ങ്ങീക്ക്ണ് അപ്പോ ഓനിന്നോട് ചോയ്ച്ച് ചോയ്ച്ചു അനക്ക് ചെടി ചട്ടി വേണോയ്ച്ചു അപ്പോ എഴുവത് രൂപായി ത് ഇണ്ട് മറ്റേ സിമന്റിന്റെ ച ട്ടിയാളുണ്ടല്ലോ അത് കാണാൻ നല്ല ഭംഗിയാണല്ലോ ആ പൈന്റടിച്ച്ങ്ങനെ കാണാന്
ഒരു രസാ കാണാന്
ഓൻണ്ട് എഴുപ ഒന്നിച്ചിട്ടിട്കാണെങ്കി എഴുവതെ വെർനൊള്ളു അൻക്ക് വാണോന്ന് നാൽപ്പേണട്ക്ക്ണ്ടർഞ്ഞു ആ പ്പ ഇന്റെ കെട്ട്യോനോടർഞ്ഞാ കെട്ട്യോന് അങ്ങൻത്തെ വല്ല്യ താൽ യൊന്നുല്ല ചെടിനോടെന്നും അപ്പ ഞാനിങ്ങനെ ആലോയ്ച്ച് അപ്പ പർഞ്ഞ് ആ കോട്ടെന്നാ ഇൻക്കൊരു പത്തെണ്ണംന്ന് പർഞ്ഞ് നമ്മളെട്തിപ്പോ വരുമാന ല്ല കൊർച്ചൊക്കെ അവ പത്താ- പ്പം ന്നെ വേണം ന്ന് അർഞ്ഞ് അയില് ആയിക്കോട്ടെ ന്ന് അർഞ്ഞ് കാണ്ട് ഓന് പ്പം ഇ ഓന്റെ ആടെ നാപ്പെണ്ണംർക്കി ങ്ങാണ്ട് ഇൻക്ക് പത്തെ എണ്ണം കൊണ്ട് തന്ന് അപ്പൊ അയ്ക്ക് ചെടി വേണല്ലോ അതങ്ങനെയ വ വിളിച്ചപ്പോ തന്നെ ഇനിപ്പോ എന്താച്ചെഴിഞ്ഞാല് നമ്മൾ പറ അറിയും നേരെ ക്യാമറ ഓണാക്കി അത് അ ണതും ഒക്കെ കാണും ന്നട്ട് പിന്നെ ആ അപ്പം പിന്നെ പറഞ്ഞ അയാൾ ക്കൂലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കാക്കുവോ പിന്നെ മു ട്ട് ഇങ്ങനെ ചെടി വാണ ച്ചട്ടി വേണോയിച്ചപ്പം ഞാവാണംന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഓഫറിൽ കട്ടിയതാണ് നിങ്ങളെ പൈസ അല്ലട്ടോ എന്റെ പൈസ ചെയണ്ന്ന് ആദ്യം തന്നെ അങ്ങ ട്ട് പറഞ്ഞൊട്ത്തു. അപ്പം പിന്നെ ഒന്നും പർ തൊന്നില്ല ആ ഒന്ന് വേണല്ലേ അപ്പൊ ഇന്ന് ഇത പോലേ ഓന് മണ്ണാർക്കാട് പോയ്ക്ക്ണ് ചെടി ഇ ട്ക്കാൻ വേണ്ടിയിട്ട് ട്ട് അപ്പൊ എന്നോട് അനക്ക് ചെടി വേണോയ്ച്ചു അപ്പോ അരീ അൻപത് രൂപേ ഉള്ളൂ കലാത്തിയ എത്ര പെ എൺപതിന്റെ നൂറ്റഅയ്മ്പീന്റെ ഇണ്ട് ഏതാ അൻക്ക് വാണ്ടോയ്ച്ചു അപ്പൊ ഞൻ ഇന്നാ നൂറ്റി അയ്‌മ്പന്റെ ആകുമ്പോ രണ്ട് മൂന്നെണ്ണംങ്ങന ഉണ്ട് കലാത്തിയില് അപ്പൊ ഞാനതൊരാ ആ എടുത്തു എനിക്ക് ഈ പറവോൾണ്ടടെങ്ങനെ ഫ്രണ്ടില് നമുക്ക് വീടിനോട് ചേർന്നിട്ട് ഇങ്ങനെ കുറച്ച്‌ സ്പെ സ്ണ്ട് ആ അപ്പൊ ഇങ്ങനെ അവിടെങ്ങനെ പട്ത്തു കൊട്ത്ത്ക്ക്ണ് അപ്പ അയിൽ കെ ക്കന്നെ അച്ചിരൂല ചെടി കുയിച്ചിടാന് അരി മേത് വെച്ങ്ങാട് ആടം അച്ഛാതൂൻ ആൻഡ് പയിക്കാര്ന്നു പുല്ല് പുല്ല് മാത്രം ആക്കിങ്ങാണ്ടേ ഞാൻ അത് മുയിവൻ തോണ്ടി പൊറത്ത്ക്ക് അഞ്ചണം നേരത്തിയാൻഡ് വെച്ച്ക് ന് ഹ് ഹ് നിട്ട് ഫോട്ടോ വിട്ട് വിട്ട് കൊടുത്തു കുണു ഒന്നും പറഞ്ഞെന്നും ഇല്ല ഇപ്പഞ്ഞി അങ്ങന പറഞ്ഞൂ കെ കാക്കോ എങ്ങനെ പിന്നെ മുത്ത് കാൽങ്ങനെ ചെടി പറേന്ണ്ടാന്ന് പറഞ്ഞൂ
ഞമ്മളെ പൈസ അങ്ങനേലും ചെലവാ കട്ടെ അമ്മക്ക് പറഞ്ഞാതിരി അങ്ങനെ ണ്ടാവൂലെ മാഷാ
ൻക്ക് ആഗ്രഹ ന്ക്ക് നല്ല ന്ക്ക് ഇഷ് ന്ക്ക് ന്താറിയോ വീട് നറച്ച് ചെടികൾ എന്നിട്ട് അത്രക്കു ന്ക്ക് ഭയങ്കര ഇഷ് ച്ച് ചെറുപ്പം തൊട്ടേല്ല ആഗ്രഹർന്നു ന്ന് ചെടിയാൾ ചെടിയാൾ അപ്പൊ ന്റെ വീട് ഓട്ട്ടെ വീട്ർന് ആ ന്റേത് ഓട് ട്ടെ വീട് ർന് അപ്പോ അപ്പോ എല്ലാരും പറയും ഇജ്ജ് ഇവിടങ്ങനെ കുഴിച്ചിട്ട്ട്ട് ആരാപ്പോ ഇങ്ങനെ കാൺന് പറയും അന്ന് ചെറിയപ്പോ കുട്ടിയാൽ ആയിനന്ന് അപ്പോ ഞാൻ പറയും ഞമ്മക് പ്പോ വാർപ്ന്റെ വീട് ണ്ടായിട്ടപ്പത് ഞ്ഞ കുഴിചിടാൻ പറ്റോ ഞമ്മക് ഞമ്മൾ പേരെമ്മേ ല്ലെ ഞമ്മൾ കുഴിച്ചിടാൻ പറ്റ കു
അതന്നെള്ളു അത അതപ്പം നമ്മക് കുറേ വാർപ്പ് ട്ടെ വീട്മ്മലെ പറ്റളു അതൊക്കെ വെറുതെണ് നമ്മക് ഓട് ട്ടെ വീടായാലും വാർപ്പ് മം ഏ
അയിൽ പിന്നെ ഇപ്പോ ഞാൻ തന്നെ അപ്പോ അന്ന് അങ്ങനെ കഴിഞ്ഞതല്ലേ ഇപ്പോ തന്നെ അമ്മക്ക് വീടും സൗകര്യോക്കെ ണ്ടല്ലോ ഇപ്പോ ഞാനും ണ്ട് തൊടങ്ങി മം
കയ്യിനാ മാതിരിയൊക്കെ ആണ്ട് ണ്ടാക്കിയാണ്ട് ആക്കിയതന്നെ ശരി ണ്ടാവൊള്ളൂ
ത്‌ നല്ല രസക്കാരം ഇത് ഓൻ പ്പോഴെങ്കിലും കാ മിയ പിന്നെ ഓല്ക്ക് ഭയങ്കര താൽപ താല്പര്യമാണ് അതേപോലെ ഓന്ക്കേ ഭയങ്കരം ഭയങ്കരം ആഗ്രഹണ് ഇതുപോലെ കുഴിച്ചിട്ടുണ്ടാക്കാൻ ചെടിആള് ഇളച്ചന് പക്ഷേ ഇളച്ചന്റെ എളച്ചി നേരം ഓപ്പോസിറ്റ് ളച്ചിയാള് അയ്നൊനിന്നും താല്പര്യം ഇല്ല അങ്ങനെച്ച് കഴിഞ്ഞാൽ ഒന്നുകും ഇല്ല
ഉം
ഒരു ഫുഡ് ഉണ്ടാക്കാനും അറില്ല ഒരുതും അറിയില്ല ന്നാ അങ്ങനെ ഇഷ്ടാണ് അങ്ങനെ ഒരു ഒരു പയ്ൻഡിങ് കൊ ണ്ട് കയ് ഞാകൊണ്ട് ഞാനും മൂത്തച്ചിയകുറച്ച് സ്ട്രോങ്ങ് ആണ് അയക്ക് രണ്ടാമത്തെ അവസാനത്തെ വന്നത് ഇതാണ് ഇത് കുറച്ച് ഇങ്ങനെയാണ് ഞങ്ങളെ മാപ്പിളമാരും രണ്ടാളും കുറച്ച് കുറഞ്ഞു കൊയ്ഞാണ്ടാണ് കുറച്ച് ഓനാണ് ഇങ്ങനത്തെ ഒക്കെ കുറച്ച് സ്ട്രോങ്ങ് ഉള്ളത് ഇളയച്ഛനെ അപ്പൊ ഓന്ക്ക് കിട്ടിയത് നേരെ ഓപ്പോസിറ്റ് ഞാൻ പറയാ
അയ് ഇങ്ങള് ഇ ങ്ങളെ പോലെ ആരെങ്കിലും ആ ഒരാളെ ഓന്ക്ക് കിട്ടി കിട്ടണ്ടീനി
അതെന്നെ ഓൻ പറീണത് ഇപ്പം ആ അന്നെ പറയുന്നത് ഇച്ചും ഒന്ന് സെറ്റ് ആക്കിക്കൊണ്ട ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇജ്ജ് ഇവിടുന്ന് എല്ലാ ഇതിമ്മന്നൊര് പീസ് കൊണ്ടോയ്റ്റ് കുയിച്ട്ടോക്ക് അപ്പ ശെരിയാവും ന്നൊക്കെ പറഞ്ഞു
ആ ആ ആ ക്ഷേ രസാണ് സംഭവം ഇൻ
ആ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഒരു വീട് ചെറുതാണോ വലുതാണോ എന്നല്ല അയിന്റെ മു ൻക്ക് കൊറച്ച് ചെഡ്യാളും കൊറച്ചു തൊക്കെ ണ്ടെങ്കിൽ ആ വീട് കാണാൻ തന്നെ ഒരു വൃത്തിയാ
അതെന്നെ
അല്ലെങ്കിൽ എന്താ നമ്മൾ ഈ ചെടിയൊക്കെ ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ പൊറത്ത് ത്ത്ക്കെറങ്ങി നോക്കും അല്ലെങ്കിലേ എന്താ ഞമ്മളെറങ്ങി നോക്കൂല പുല്ലും പറിക്കൂല കാടും കെട്ടി അങ്ങനെ കെടക്കും ക്കും ഞാൻ പിന്നന്ന് ആ പിന്നെന്റെ തൊട്ട് ഞങ്ങള് ഞാം പറഞ്ഞിലെ കാക്കൂന്റെ ഫ്രണ്ടിന്റെ വീടും ഞങ്ങളെ വീടും ഒരായ്ച്ചന്റെ ഡിഫ്റെൻസിലാണ് ഒര്മിച്ചാണ് കുടിര്ന്നേ ഞാന് തേപോലെ കട്ട പതിച്ചപ്പ സമയത്തന്നെ ഞാൻ വന്നീനു ഇന്റർ ലോക്ക്ട്ട സമയത്തെന്നെ ഞാം വന്ന്ട്ട് പറഞ്ഞു ഇൻക്ക് ചെടി വെക്കാം സ്ഥലം വാണം രണ്ട് സെയ്ഡിലും സെയ്ഡ്കുടൊക്കെ ഞാൻ വിടീ ച്ച്കുണു ങ്ങനമ്മക്ക് കെട്ടീങ്ങാണ്ട് താക്കാ വേണ്ടീട്ട് ങ്ങനെ വ്ട് ഓള് വന്നോക്കീറ്റ് ല്ല ല്ല ഓളെ ഹസ്ബന്റെയ്ന്നു ഓൾ ഒര്ഭാഗത്ത് മാത്രോരി ത്തിരി സ്ഥലം മാത്രം ഓല് വിട്ട്ട്ടോള്ളൂ ബാക്കി ഒന്നും ഓല് വിട്ടിട്ട്ല്ല പ്പോ ഓൾക്കൊന്നിനും കോലല്ല ഈ ചട്ടീല് വെക്കാന്നല്ലാതെ ഓൾക്കൊരു ചെടി പിന്നെ നെൽത് തൊര് സാധനം കുഴിച്ച്ടാന്ള്ളോരു സ്ഥലല്ലോള്ക്ക് ഫുള്ളണ് ഇന്റർ ലോക്ക് ട്ട് കാണേ
അതെന്നെ അതെന്നെണ്ടാവ ഞമ്മക്ക് പറഞ്ഞാമാതിരി കൊറച്ച് മുറ്റല്ലത് ഞമ്മക്ക് ചെടിക്കും തിനുംമാ റ്റിവെക്കാഞ്ഞാ പിന്നീടത് ഞമ്മക്കൊരു കേതാവും കാരണമ്മക്ക് അത് പിന്നീടമ്മക്ക് ചോയി അ അമ്മളെ മനസില്ങ്ങനെ വന്നാല് അമ്മെ ക്ക് തോന്നും അല്ല അമ്മക്ക് ചെടി കുയ്ച്ച്ടേനീ മന സ്സ് വന്ന
ആഹ് അടിച്ചേര്ണ്ട് അടിച്ചെരാന്ന് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ. അപ്പ ഞാന് ഞാന്ങ്ങനെ ആ ഓൾക്ക്പ്പങ്ങനേണ് നീച്ചോവും ഒന്നും കുഴിച്ചിടാൻ കോലല്ലെടി ഓള്ങ്ങ സങ്കടം പറിം
അതെന്നേണ് അങ്ങനന്നെ ഇണ്ടാവറ്ഞ്ഞാല് അതെ അവനാന്റെ ഇഷ്ടത്തിന് ഞമ്മക്ക് കുയിച്ച്ടാനും തിനും ഞമ്മക്ക് കഴിയൂല്ലല്ലോ പിന്നെ ഒക്ക പറഞ്ഞാതിരി ന്നായട് ന്റെ മ ക്കള്ണ്ടാ പ്പോ മക്കളില്ലാതെ സ്കൂൾക്ക് പോകുമ്പളൊക്കെന്നെ നടക്കൊള്ളു നമ്മളെ റ്റ വർ
ആഹ് സത്യാണ് പറഞ്ഞത് ഇത് ഓൽക്ക് എങ്ങനെ അറിയോ ഓൽക്ക് ഒന്നും ഓലെ തൊള്ളീത്തെ നാവ്ട്താണ്ട് പറയാം വെയ്ക്കൂല ന്നാലും ഇങ്ങനെ കോളെയ്ണ സമയത്ത് വന്ന്ട്ട് മാമി മാമി മാ ഞങ്ങക്കാക്കെ പറയാ വെയ്ക്കാണെ ഒരു മാമീനെയാണ് ആ മാമീ മാമീ പറഞ്ഞ് നടക്കും അങ്ങനെ ഞാൻ റൂമിൽ കേറി വാതിലാട്ടട ശോ അവടെ കുത്തിരിക്കാ
പക്ഷേ അമ്മളൊരു അത് അത് സംഭവേ അതുവരേ ഓല് മുണ്ടാതെ നല്ല കളിയേക്കാരട്ടോ ഞാ ആ ഞമ്മളാട് ഫോണെടുത്ത്ന്നെ ആ
റെഡ് വെല്ത്ത് വന്ന് ഒന്ന് എത്തിയോക്കും എന്താ പറീണുനോക്കും
അതന്നേണ് അതന്നേണ് എല്ലോടുത്തും ഉള്ളതാണത് അതായത് എന്ത് ഇവിട്ന്ന്പ്പോ വാഴികേൾ ട്ട് ഞാനന്നെ അനുഭവിക്ക മക്കൾക്കൊക്കെ പറഞ്ഞാതിരി അതുവരേ ഓല്ക്കൊ ച്ചുമ്പളും നായാട്ട് ഫുൾ സൈലന്റേക്കാരം നമ്മള് ഒരാൾക്ക്ടെ വിളി കാരണന്നാ ഇമ്മാര്ക്കായാലും കാ ക്കുകായാലും ആര്ക്ക് വിള്ച്ചാലും ഓലെ സൗണ്ടയിന്റെ എത്ര കേൾക്കാപറ്റുന്ന അ ത്രിം സൗണ്ടേക്കാരം അത് ഭയങ്കര സൗണ്ടാ അത് മ
ആഹ് ആ സ്വഭാവാണ്. ആ ഫുഡൊക്കെ കൊടുത്ത്ക്ക്ണ് രണ്ടാൾക്കും ഫുഡൊക്കെ കൊട് ത്ത് ഒക്കെ സെറ്റാക്കീക്ക്ണ് ഇങ്ങനെ ഒറങ്ങാൻ നേര ത്തിരി കൊടുക്കും ഓന്ക്ക് ഒറ്ക്ക്ണതൊയിച്ച് രണ്ടാഴ്ച്ച് കഴിഞ്ഞാല് ഓന് പാലുടിക്കാത്തോണ്ടേ അല്ലെങ്കില് വെശ് ക്കു ആൾക്ക് വെശ് ന്ന് കഴിഞ്ഞാപ്പിന്നെ നീച്ചും. ആഹ് മറ്റേത് സൈ ഈ പ്രായം കു ട്ടികളൊക്കെന്ന്‌ പറഞ്ഞാ ഇങ്ങനെ പാലുടിച്ചു കിടക്കണ കുട്ടിയേളല്ലേ.
അവനിപ്പോ എത്രാ യേ?
രണ്ട് തികഞ്ഞിട്ടുള്ള്വേ..
അപ്പെന്തിനാ വേഗം നിർത്തിപ്പോകല്ലാഞ്ഞിട്ടോ
റ്റക്കു നിർത്തിയതാടി പിന്നേ ഞാനേ പിന്നെ തൊണ്ണൂറ് കഴിഞ്ഞൽപ്പ തന്നെ ഇവൻ പാലുകുടിക്ക കൊഴിക്കു കുടിക്കൂല്ലട്ടോ ഇങ്ങനെ ചെയ് നേരെ കാണിച്ചു കൊടുത്ത കു ട്ടി കുടിക്കൂല ഒറക്കീട്ട് ആട്ടിയൊറക്കും തൊട്ടീലിട്ടിട്ട്. എന്നിട്ടെടുത്തിങ്ങാട് ഒറക്കത്തില് കൊടു ത്ത കുട്ടി കുടിച്ചും അങ്ങനെങ്ങട്ട് എടങ്ങാറായിരുന്നു ഞാന്. അന്തിക്കൊറങ്ങോ ഇല്ല കുട്ടി ഇതിനു വിശന്നിട്ടേ. അങ്ങനെ ഡോക്ടേഴ്‌സിന്റെ അടു ത്ത് കൊണ്ടുപോയപ്പ ഡോക്ടറുമാര് പറയും പിന്നെ ഓ ഇത് കുട്ടി ആവിശ്യത്തിനുള്ള വെയ്റ്റ്ഇണ്ടല്ലോ പിന്നെന്തിനാ നിങ്ങള് പേടിക്കണേന്നു ചോദിക്കും
അതാണ് നമ്മക്ക് പാലുകുടിക്കാതെ വന്ന നമ്മ
ആ എന്നിട്ട് പിന്ന അഞ്ചു മാസായപ്പത്തേനും തിന്നാൻ കൊടു ക്കല് തൊടങ്ങി എന്നിട്ട് പിന്നാ ഓനിക്കൊരു പ ത്ത് ഒര് വയസ് പത്ത് മാസം കഴിഞ്ഞ് ഒരു വയസ്സ് കഴിഞ്ഞിക്കണ് ആങ്ങള് കുടിരുന്നക്കാരെ നുമോണിയ വന്ന് വീണ്ടും ആ സമയത്ത് പിന്നെനെക്ക് ശ്വാസ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടി പാല് കുടിക്കണ ബുദ്ധിമു ര തന്നെ ഓൻ തന്നെതാനങ്ങ് നിർത്തിക്ക എത്ര കൊടുത്താലേ മറ്റത് ഉറക്കത്ത് കുടിച്ചീന് കുട്ടി അതും കുടി ഒണ്ടായി
തന്നെ ഒ ചെറിയ മകളാവാ പ്പ തീരെ പാലുടി എത്തിലല്ലോ
മാറ്ന്നില്ലടി എന്ത് കൊടുത്ത് കരിഞ്ഞാലും മോള് അത്യാവശ്യംണ്ട്ട്ടോ കാണാനും ഇക്കതാണ് പിന്നെ അതുപോലെ തന്നെ ഞാനാണെങ്കിലും ഹസ്ബന്റ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യത്തിനുള്ള ആൾക്കാരാണ് പക്ഷെ ഇവന് ഇണ്ട് പക്ഷെ ഞങ്ങളെ മക്ക് മോളെ സംബന്ധിച്ചിടത്തോളൊന്നും ഇല്ല ഓന് ഓന്റതിനുള്ള വെയിറ്റും പിന്നെ ഇതിണ്ട് വെ റ്റിണ്ട് പതിനൊന്ന് കിലോ ഉണ്ട് ഇതിനുള്ളത് ഓന്റെ പിന്നെ പ്രായത്തിനുള്ളത് ആഹ് ഞാൻ എന്തൊ ക്കെ കൊടുക്കുന്നുണ്ട് എന്നെങ്ങട്ട് കസിൻസ് ഒക്കെ ഇന്നോട് പറയും അല്ല ഇയ്യ് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ചെയ്യണ് ണ്ട് പറഞ്ഞില്ലേ ഞാൻ ഇൻസ്റ്റയില് പിന്നെ കുട്ടികളെ ഫുഡിന്റത് ന്നൊട് ഈ ഇണ്ടാക്കണ ഇയ്യ് കഴിക്കലാണോ കുട്ടി കൊടുക്കലാണോ ചോയ്ച്ച് ഇന്നോട് കണ്ണൂരൊക്കെ ഫുള്ള് ന നട്സും ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഇതും അങ്ങനെ നെയ്യും ഓനിക്ക് കൊടുക്കാത്തതൊന്നും ബാക്കില്ല ഞാൻ പറയാതൊക്കെ വല്ല വായന്റെോട്ടിലും കൊണ്ടക്കാ വായ ചിലപ്പോ നാലു ത്തൊന്നും പരിച്ച് വന്നീനാ
അങ്ങനെ ഒന്നും പറയണ്ട അതെല്ലാം ഉണ്ടായിക്കോളും അക്കെ ആക്കംപോലെ അങ്ങനെ റെഡി ആയിക്കോ പ്രളയതായിന്നു
പിന്നെ ഒരു മിനിറ്റ് അടങ്ങിരിക്കൂലട്ടോ
അതാണ് നമ്മള് തടിമെ പിടി ക്കും വേണ്ടേ ല് അടങ്ങിക്ക്ണില്ലല്ലോ ആ ആയി യിക്കോട്ടന്ന ശെരി